ഹലോ എന്തൊക്കെയ വർത്താനം
സുഖമാണ്
ആഹ്
എന്ത് ചെയ്യുന്നു
ഫുഡ് കഴിച്ച
ആഹ് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു എന്താണ് ചെയ്യുന്നത്
ഞാനിപ്പോ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാനുള്ള പ്ലാനില് ഇങ്ങനെ നിക്ക
ആഹ്
മഴ ഇണ്ട അവിടെ
ആഹ് ഇവിടെ നല്ല മഴയാ പക്ഷെ ഇപ്പൊ ചെറിയൊരു മഴക്ക് ശമനം ഇണ്ട് ഇതുവരെ ശക്തമായ മഴയായിരുന്നു പക്ഷെ അന്തരീക്ഷൊക്കെ നല്ല തണുപ്പുണ്ട് ഞാനിപ്പോ വീടിന്റെ പുറത്താ നല്ലൊരു തണുപ്പങ്ങനെ ഫീൽ ചെയ്യണ്ട് ഫാൻന്റെ ഒന്നും ആവശ്യമില്ല ഇന്ന് ഉറങ്ങുമ്പോ
മ്മ് ഈ നിങ്ങള് ഇമ്മന്റെ കുടീലാണോ അതോ ഇപ്പന്റെ കുടീലാണോ
അല്ല ഞാന് എന്റെ വീട്ടിൽ തന്നെയാണ് ഉപ്പാന്റെ വീട്ടിൽ തന്നെയാണ് ഉമ്മാന്റെ വീട്ടി ലായിരുന്നു പക്ഷെ ഇങ്ങട്ട് പോന്നു
അതെ
ക്യാ ക്യാമ്പസ് ഒരു ലീവാണ് അപ്പൊ ഞാന് ഉപ്പാന്റെ വീട്ടിന്ന് ഞങ്ങള് എ എല്ലാരും കൂടി ഇവിടെ ഈ വീട്ടിലാ നിക്കണതിപ്പൊ
ആഹ് ആഹ് ആഹ്
എപ്പാ ലീവ്
ഏഹ് കൽ അഹ് ലീവാണ്. കല്യാണം കഴിച്ച ങ്ങൾ?
ഇല്ല കല്യാണം കഴിക്ക്ണില്ല ഞാൻ കൊർ കൊർച്ചും കൂടി പഠിക്കണംന്ന്ണ്ട്. അപ്പൊ പഠനവുമായിട്ട് ഇങ്ങനെ കൊർച്ചും കൂടി പോവാൻ വാണ്ടീട്ട് കല്യാണ അങ്ങനെ ഡിലേയാക്കിതാണ്. കൊർച്ച് കഴിഞ്ഞിട്ടാവാന്ന് കര്തി കല്യാണം കഴിച്ചാല് കാല് കെട്ടി ന്നാണ് പറയല്.
ആഹ് ആഹ് അല്ലാ കല്യാണം കയിഞ്ഞ് എന്റെ ഒര് അഭിപ്രായത്തില് ഈ കല്യാണം കഴിച്ചാല് ഒന്നും കൂടി ഗോൾ ഒറിയന്റഡ് ആകുന്ന് ള്ളാ? പിന്നെ ഒരാള് ണ്ട് ഞമ്മളെ ഞമ്മളെ കീഴിൽ വരെ ഞമ്മളേ നോക്കാന് ഞമ്മക്ക് ബാധ്യതായിട്ട ഒരാള് മ്പളേ ഒന്നും കൂടി ഗോള് ഓറിയന്റഡ് പ്പ് ഓറിയൻ്റഡ് ആകും. അയ്യോ രമെ നമ്മള് നമ്മള് ടൗണാ എന്തേ? എന്താ പറയാ? അലസ്യത അലസത ഇല്ലാതേ ഇരിക്കും ന്നുള്ളൊര് കൺസെപ്റ്റ് ശരിയാണോന്ന് ഇൻക്ക് അറീല. ഞ കേട്ട്
ആഹ് അത് ഓരോ വ്യക്തികള്ക്ക് അന്സാരിച്ചിട്ടാണ് ഓരോ വ്യക്തികൾക്ക് അന്സരിച്ച് യാണ് അങ്ങനെ ഇപ്പ ഈജി പർഞ്ഞേ താങ്കള് പർഞ്ഞേ അതേ അഭിപ്രായം ഞാൻ വേറൊരു വേറെ രു രീതിയിലൂടെ താങ്കൾക്ക് പർഞ്ഞ് തെരാം. പലതായി ഇങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഒരു പങ്കാളി കൂടെ ഇള്ള ഒരാളെ സംബന്ധിച്ചിട്ത്തോളം ആൾക്ക് പഠിക്കാൻ പോവാന്ന്ള്ള മ്പ് പഠിക്കാൻ പോവാന്ന്ള്ളത് അയാളെ സംബന്ധത്തോളം ഒര് പ്രയാസകരമായ കാര്യാണ്. കാരണം ആള ഒരു കുടുംബള്ള ആളാണ് ഒര് കുടുംബം ആഹ് അപ്പൊ ആഹ് കുടുംബം പോറ്റാന്ന് ള്ളത് അയാടെ ഉത്ത ഉത്തരവാദിത്താണ്. അഹ് അത് വെരെ ആള് ഒറ്റ അയാളേ ശരീരം മാത്രം നോക്കിയാ മതി പക്ഷെ ഇപ്പൊ ഭാര്യനേ കൂടി പരിഗണിക്കേണ്ട പങ്കാളി കൂടി പരിഗണിക്കേണ്ട ഒര് സമയവ്മ്പോ ഒര് കൂടുതല് ഉത്തരവാദിത്തങ്ങള് വരാണ് ഈ കൂടുതൽ ഉത്തരവാദിത്തങ്ങള് നിന്ന് ഒര് പഠന തിലേക്ക് പോവാന്ന് ള്ളത് വളരെ പ്രയാസകരമാണ്. അപ്പോ ഈ വ്യക്തിക്ക് പഠനത്തിലും അതുപോലെ തന്നെ കുടുംബകാര്യങ്ങളിലും ഒരുപോലെ ശ്രദ്ധി രണ്ട് അവസ്ഥയാണ്. നേരെ മറിച്ച് ഒരാള് ഒറ്റക്ക് കാണുന്ന സമയത്ത് അയാൾക്ക് അയാളുടെ പഠന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാ മതി. ഏഹ് മറ്റേ കുടുംബ കാര്യങ്ങള് ശദ്ധിക്കേണ്ട ആവശ്യല്ല. ഇതാവുമ്പോ ഏഹ് ര പിന്നെ കൂടി ഒരു സമാ ഏഹ് ഏഹ് ഏഹ് സ ഏഹ് രണ്ടിൻ്റെ കൂടിള്ളരു ഏഹ് സമഗ്രത അവടെ വെരാണ്.
മേടം മനസ്സിലാവ്ണ് ണ്ട്. പിന്നെ രാവിലെ ന്നന്തേന്നു പരിപാടി? കളി കളിക്കാൻ പോക്കാറു പോകാറുണ്ടോ രാവിലെ വ്യായാമേ എന്തേലും?
ഹേയ് ഇല്ല ല്ല പ്രത്യേകിച്ച് ഒന്നില്ലാ രാത്രി ഹേ ഹേയ് രാവിലെ രാത്രി കെട്ന്ന് ഒർങ്ങ്യ രാവിലെ സുബ്ഹിക്ക് ഹേയ് എണീക്കും വേണ്ട എന്തെലും കുർആനും എന്തെങ്കിലും ഹേ ഓതും അയിൻ്റെ ശേഷം? ഹലോ കേക്ക്ണില്ലേ?
ആഹ് കേൾക്കുന്നു ണ്ട്.
ആഹ് അപ്പം കൊർച്ചേരം അത് കഴിഞ്ഞാല് ഹേ എന്തേ? ഒര് കെട്ത്ത് കൂടി ണ്ട് ആഹ് കെട്ത്ത് കഴിഞ്ഞ ആഹ് കെട്ത്ത് കഴിഞ്ഞ് എണീക്ക് ഒര് ഒമ്പത് ഒമ്പതരാ മണി ക്കാവും. അപ്പേ പിന്നെ ചായ കുടിച്ച് പിന്നെ കൊറച്ച് നേരം ഫോണൊക്കെ നോക്കുമ്പോഴത്തനേ ചുമാക്ക് പോവാനായി പിന്നെ ഉച്ചഭക്ഷണം കഴിച്ച് പിന്നെ കൊറേച്ച് നേരം യെ കമ്പ്യൂട്ടറില് കൊറച്ച് വർക്ക ഒണ്ടാെനേ അതൊക്കെ നോക്കി ഒന്ന് ചെയ്ത് സെറ്റ് ബാക്കിയിരുന്ന് പോത്തിന് വൈകുന്നേരായി പിന്നെയും ഫോണിലൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന രാത്രിആയി അങ്ങനെയൊക്കെ ഇങ്ങനെ പോണ് മഴയായതോണ്ട് പുറത്ത് ക്കറങ്ങാൻ പറ്റാത്തൊരവസ്ഥെ
അതെ ഞാന് രാവിലെ ഏഹ് എഴുന്നേറ്റ സമയത്ത് പിന്നെ കുറച്ചു സമയങ്ങളിൽ എന്തെങ്കിലൊക്കെ വ്യായാമം ചെയ്യേണ്ടേ കര്തിട്ട് ഒരുപാട് നടന്നു.
റിയാ സാർ ഇച്ചെടങ്ങാറ് അപ്പഅയിന്റെ ഫൈനൽ വിശങ്ങൾ അറിയില്ലേ ആഹ് ഇല്ല ഇല്ല പറഞ്ഞോ
ആഹ് രാവിലെ വ്യായാമൊക്കെ ചെയ്യണത് എനിക്കൊരു ഭയങ്കര താല്പര്യം ഇൻട്രസ്റ്റ് ഉള്ളതാണ്. പിന്നെ അത് മാത്രല്ല ഞാന് രാവിലെന്ന് ഉള്ളത് രാവിലെ പലരും ഉറങ്ങാറുണ്ട് അപ്പൊ ഞാൻ ഉറങ്ങാറില്ല. ഞാൻ രാവിലെ ഈ പ്രഭാതത്തിന്റെ കാഴ്ചകളെ പ്രഭാതത്തിന്റെ ആ പുലരി പൊട്ടി വിടരുന്നത് കാണ് ണതാള് വളരെ ഭംഗിയായി അതിന്റെ ആ ഭംഗിയാസ്വദിക്കാ എന്നുള്ളത് എനിക്ക് പണ്ട് മുതലേ നല്ല ഇഷ്ട്ടള്ള കാര്യാണ് ഇപ്പൊ ഒരു പ്രഭാതം രാവിലെ നമ്മള് പ്രഭാതം ആവുന്ന സമയത്ത് തന്നെ ആ കിളികള് ശബ്ദിക്കാൻ തുടങ്ങും പിന്നെ ഏഹ് ഒര് രാവിലെ പാൽക്കാരൻ വരുന്നു പാല് വീട്ടിലേക്ക് കൊണ്ട്രന്നു അപ്പൊ ഇന്റെ വീട്ടിലെ പാ ഏഹ് ഇന്റെ വീട്ടിന്റെ അടുത്തുള്ള വീടുകളിലൊക്കെ പ്പൊല്ലാ പാല് ഇന്റെ വീട്ടിലാണ് കൊട്ന്നക്കാ അപ്പൊ പാൽക്കാര് വരുന്നു പിന്നെ പത്രക്കാര് വരുന്നു പത്രക്കാരൊക്കെ വന്നിട്ട് അവിടെ ഒരു പ്രത്യേക ശൈലിയില് വീടിന്റെ അകത്തേക്ക് പത്രം എറിയുന്ന രൂപൊക്കെ ഉണ്ട് അപ്പോ ഞങ്ങളവിടെ ക്ക്‌ വരുന്ന പയ്യന് ഒന്നും കൂടി നല്ല അയില് കുറച്ച് കഴിവുള്ള വ്യക്തിയാണ് അപ്പൊ ഓന് ഓന്റെ ഏറ് എറിയിലൊക്കെ ഞങ്ങള് കാണാൻ രസാണ് എന്ന പാൽക്കാരൻ വരുന്നു പത്രക്കാരൻ വരുന്നു പിന്നെ അതുപോലെ കുറച്ച് കഴിഞ്ഞാല് അവിടെള്ള വീട്ടിലിള്ള അടുത്തുള്ള മദ്രത്തേക്ക് കുട്ട്യാളിങ്ങനെ പോകുന്നു അതുപോലെ സ്കൂള്ക്ക് ഇങ്ങനെ കുട്ട്യാൾ പോകുന്നു അപ്പൊ ഞമ്മുക്കിപ്പോ എന്റെ ഈ ചെറുപ്പകാലം മദ്രസേലൊരു പോയീന്ന സ്കൂളിലേക്ക്‌ പോയിര്ന്നത് ഇങ്ങനെ ഓർമ്മ വരും അപ്പൊ ഈ പ്രഭാത ഇതിന്റെ ഇടയിൽക്കൂടേണ് ഞാനിതിന്റെ വ്യായാമങ്ങളും ഇന്റെ നടത്തങ്ങളൊക്കെ നടത്തുന്നത് അപ്പൊ പിന്നെതേപോലെ ഒരു നടക്കാൻ വേണ്ടി ഞാന് പോയിട്ടൊരു ഏകദേശം ഒരു ആറ് കിലോമീറ്ററോളം ഞാൻ രാവിലെ നടന്നിട്ടുണ്ടാവും. അപ്പൊ നടക്കുന്നതിന്റെ ഇടയിൽ പിന്നെ മഴൊക്കെ പെയ്തു മഴെയ്തു അപ്പൊ പിന്നെ നടത്ത ഓട്ടായി അങ്ങനെര്ന്നു നല്ലൊരു എ പോസറ്റീവ് വായിട്ടുള്ളൊരു വ്യായാമായിട്ട് ഇനിക്ക് മാറി
ആഹ് പിന്നെ എന്ത് ഞാന് ഈ ഇതിനെ കുറിച്ച് ഇങ്ങനെ വ്യായാമം ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ എപ്പഴും ചിന്തിക്കാറുണ്ട് ഈ വ്യായാമം ചെയ്യണ നല്ലതാണല്ലോ ഇപ്പൊ ഈ ഇപ്പൊ ഇനിക്കാണെങ്കിൽ ഈ ഒരു ഡയബറ്റിക് ക്കിന്റെ ആഅസുഖം അങ്ങനത്തൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് എപ്പോഴും സജസ്റ്റ് ചെയ്യാറ്ണ്ട് പറയൽണ്ട് വ്യായാമം ചെയ്തോളൂ അപ്പൊ പിന്നെ ഞൻിന്റെ പൊറത്ത്ക്കറങ്ങാൻ വേണ്ടി ആയതൊണ്ട് പിന്നെ മഴൊക്കെ ആയതോണ്ട് പിന്നെ എന്താ ചെയല് ചോയിച്ചാല് വീട്ടിൽ നിന്ന് ള്ള അ് ചെയർ ഏഹ് കോണിപ്പടി വീട്ടിലിള്ള കോണി പടി ഇങ്ങനെ കയറ ഇറങ്ങ അതായത് വെറുതെ കയറി ഇറങ്ങണേന് പകരം നമ്മളിതൊരു വ്യായാമാണ് ന്നൊരു മനസ്സിലൊരു ഒരു കരുതൽ ഉണ്ടാക്കിയങ്ട്ട് ഇതാക്കും പ്പൊ അതൊരു വ്യായാമായി മാറും ശരീര അയിനനുസരിച്ച് നീങ്ങും അപ്പൊ അങ്ങനെയൊക്കെ ഒരു വ്യായാമം ചെയ്യല് പിന്നെ ഡോക്ടറിന്നോട് പറഞ്ഞതും എന്ത് ഏഹ് കോണിപ്പടി ഇറങ്ങി കേറാ അങ്ങൻ ത്തെ വ്യായാമം ചെയ്തോ അത് നല്ലതാണ് ഏഹ് പിന്നെ വെറ് അഹ് ക ഇറങ്ങ അതൊന്ന് ശരീരമൊക്കെ നനങ്ങീയിട്ട് ഇങ്ങനെ ഓടിക്കറാം ആഹ് ഇറങ്ങാന്നിട്ട് ഓടി കയറാ അങ്ങനെയൊക്കെ ചെയ്തൊളുണ്ട്ന്ന് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു പിന്നെ എനിക്ക് കേക്കള എന്തച്ചേ കല്യാണം കഴിച്ചില്ലല്ലോ അപ്പൊ പിന്നെ എന്ത് എപ്പോഴും സ്ത്രീയിലേക്ക് കാണുന്നൊ ഒരു സംഭവാണ് സ്ത്രീ ക്ക് ഒരു ഫ്രീഡം കിട്ട കല്യാണം കഴിഞ്ഞാല് ഈ ഫ്രീഡം കിട്ടാത്തൊര അവസ്ഥ ആരുണ് അത് പോലെ തന്നെ സ്ത്രീ കുട്ടികളെ നോക്കണം അതുപോലെ തന്നെ വെച്ചുണ്ടാക്കണം ഭർത്താനെ നോക്കണം ഭർത്താൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം അതിനെക്കുറിച്ച് താങ്കൾടെ അഭിപ്രായം എന്താ സ്ത്രീ ഇത്രയും കഷ്ടപ്പെടണ്ട ഒരാളാണോ ഫാമിലിയിൽ
അതിപ്പോ ഈ താങ്കൾ പറഞ്ഞത് അതൊരു കഷ്ടപ്പാടാകുമ്പോഴാണ് അത് പ്രശ്നം അതൊരു ഇഷ്ടം കഷ്ടമാകുമ്പോ കഷ്ടള്ളത് നോക്കുമ്പോ അത് കഷ്ടം തന്നായിരിക്കും ഇഷള്ളനിലക്ക് നോക്കുമ്പോക്ക ഇഷ്ടമായിരിക്കും നേരെ മറിച്ച് ഈ മക്കളുണ്ടാവാ എന്നൊക്കെ പറയുന്നത് മക്കൾ പറയണത് അച്ഛന്റെ മാത്രല്ല അല്ലെങ്കിൽ അമ്മയുടെ മാത്രല്ല ഇവരെ പോറ്റണ ഉത്തരവാദിത്താണെങ്കിലും രണ്ടു പേർക്കും ഒരുപോലെള്ളതാണ്. അപ്പൊ ഇവിടെ പിന്നെ താങ്കൾ പറഞ്ഞത് വീട്ടു ജോലികളൊക്കെയാണ് അപ്പൊ ഈ അച്ഛന് അല്ലെങ്കിൽ പുരുഷന് രാവിലെ അലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് പോവാണ് വെറുതെ ഇരിക്കല്ല അപ്പൊ ഈ ജോലിക്ക് പോയിട്ട് ഇവർക്ക് ആഹ് ജോലിക്ക് പോകുന്ന അച്ഛന് പോകുന്നത് ഈ ഭും ഭാര്യന്റെയും കുട്ടികളുടെയും ചെലവുകൾ വഹ എത്താൻ വേണ്ടീട്ടാണ് അപ്പൊ അതൊരു യാഥാർത്ഥ്യമാണ് അപ്പൊ രണ്ടാൾക്കും രണ്ടാൾക്കും രണ്ടാളും ചെയ്യുന്നത് ഒരേ പണിയല്ലന്ന് മാത്രം രണ്ടാളും അവിടെ ചെയണ്ട് രണ്ടാളും അധ്വാനിക്കുന്നുണ്ട് രണ്ടാളും കഷ്ടപ്പെടുന്നുണ്ട് രണ്ടാളും തങ്ങളുടെ മക്കൾക്ക് വേണ്ടീട്ട് തന്നെയാണ്
അതെ ഇപ്പൊ സ്ത്രീ വീട്ടില് കാര്യങ്ങൾ ചെയ്യണ് അടിച്ചോരണ് തുടക്കണ് ഡ്രസ്സ്കളലക്കണ് ഭർത്താവ് എന്ത് ഭർത്താവ് രാവിലെ എണീക്കണ് ജോലിക്ക് പോണ് ജോലിയിൽ കഷ്ടപ്പെടുന്നു അങ്ങനെ തിരിച്ചു വരുന്ന് അങ്ങനെയൊക്കെ ഭർത്താവും ഭാര്യയും തമ്മില്ള്ള ഇങ്ങനെ കാൽക്കുലേറ്റ് അവരുടെ ജോലികൾ തമ്മിൽ കൂട്ടുമ്പോ ഏകദേശം ഏ സമാനം നീങ്ങും ണ്ട് അങ്ങനെയാണ്ന്ന്ണ്ടെങ്കില് നമ്മള എന്ത് കുട്ടികൾ ഉണ്ടാവുന്ന സമയത്ത് ആരാണ് കൂടുതൽ കെയർ കൊടുക്കേണ്ടത് അതോ ഇപ്പൊ ജോലിക്ക് പോണ ഭർത്താവ് അത് കഴിഞ്ഞ് വന്നാൽ ഇങ്ങനെ കിടക്കും അപ്പൊ കുട്ടി രാത്രിയൊക്കെ ഏ അർദ്ധരാത്രിക്ക് ഈ കുട്ടി എണീക്കുന്ന സമയത്ത് ഇപ്പൊ ഭർത്താവ് ഇജ്ജ നോക്കിക്കോ പറഞ്ഞിട് ചൂടാവ അതിനക്കെ പറ്റി എന്താ താങ്കള അഭിപ്രായം താങ്കള്നെ ഒരു സാഹചര്യം വരാണെങ്കിൽ എന്താ ചെയ്യാ
ഞാന് എനിക്ക് അങ്ങനരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ ഒരു ആദ്യത്തെ ഒരാഗ്രഹം അഹ് ഒന്താെന്ന വെച്ചാല് അത് ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഇപ്പൊ ഭാര്യ മനസ്സിലാക്കണം രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് വന്ന ഒരു ഭർത്താവ് ആ അവർക്ക് സ്വാഭാവികമായിട്ടും ക്ഷീണം ഉണ്ടാവും കാരണം അത് പുറത്തുനിന്നൊയാ ഉറക്കക്ഷീണം ഉണ്ടാവും പണിടുത്തക്ഷീ അതേ അതെ ആഹ് ഏ അയാ അഥവാ രണ്ടു പേരും പരസ്പരം മനസ്സിലാക്കുക ആർക്കാണ് കൂടുതൽ കഷ് ഷ്ടപ്പാടുകളത് ന്നല്ലത് അപ്പോ അത് മനസ്സിലാക്കുന്നോട്ത്ത് രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പ ഈ ദാമ്പത്യ പ്രശ്നങ്ങളാണെങ്കില് പല പ്രശ്നങ്ങളാണെങ്കില് പരസ്പരം സംസാരിച്ച് തീർക്കാവുന്ന പ്രശ് നങ്ങളെ പലർക്കു ഇടയിൽ ഒള്ളൂ.
അതെ അല്ല ഞാൻ ചോദിച്ച ചോദ്യ അത ഞ ഞാൻ ചോദിച്ചത് അതല്ല അങ്ങനെ രാത്രി ഇയിപ്പോൾ ഒരു അർദ്ധരാത്രി എന്തായാലും ഭാര്യ എണീക്കും. ആഹ് അമ്മയല്ലേ കുഞ്ഞിന്റെ അമ്മയല്ലേ കുഞ്ഞിന്റെ അമ്മ എന്തായാലും എണിക്കും. അപ്പ ആ സമയത്ത് ഭർത്താവിനെ എണീയിപ്പിച്ചു അപ്പൊ ആ അപ്പ ആ സ്ഥാനത്ത് നീയാണ് ഭർ ത്താവുന്നുണ്ടെങ്കിൽ നിന്നെ എണീപ്പിച്ചാല് ഇജ് എണീക്കോ കുട്ടിനെ നോക്കോ അതോ? ഇൻക്ക് ക്ഷീണാണ് ഞാൻ രാവിലെ മുഴുവൻ പണി എടുക്കില്ലേ ർഞ്ഞാണ്ട് കെട്ക്കോ അതാൻ്റെ ചോദ്യം.
ആ അങ്ങൻത്തെ ഒരു അവസ്ഥ വരാണെന്നുണ്ടെങ്കില്. ഞാൻ എണീറ്റ് കുട്ടിനെ നോക്കു ന്നതാണ് ഞാൻ ഇതാക്ക്ണത് അഥവാ ഏഹ് അത് കൂടുതൽ റിക് ഉള്ള പണിയൊന്നും എടുക്കാതിരിക്കാൻ വാണ്ടിട്ടാണ് ഞാനിപ്പോ വല്ലൊക്കെ പഠിക്കണെ ഞാൻ പർഞ്ഞല്ലോ അപ്പോ ഇങ്ങനെറി സ്വാഭാവിക അങ്ങനെ
ഹലോ.
നി ഒരാള്പ്പോ അങ്ങനെ പറയാണ അതില് പ്രശ്നൊന്നുല്ല. നാഷ്ടക്കണ്
ന്നാ ശരി ട്ടോ ഈൻക്ക് ഒറങ്ങൻ സമയ ആയതോണ്ടന്നെ. നമ്മക്ക് പിന്നെ കാണാം ട്ടോ.